ഹലോ ഇവിട കേക്കുന്നില്ല.
ആഹ് ഇണ്ട്ണ്ട് ണ്ട് കേൾക്ക്ണ്ട്.
ആഹ പറട.
സുഖാണ എങ്ങന പോണ്?
ആ നല്ലന്നാ, ഉറക്കന്നാ
പിന്നെ കിടക്കണള്ളൂ കിടന്നിട്ടുള്ളും.
രാവിലെ നേരത്തെ എണ്ണീക്കോ?
ആഹ അഞ്ചു മണിക്ക് എണീക്കും.
അഞ്ച് മണിക്ക് എണിക്കോ? മഷ അള്ള എന്നട്ട എന്താ പരിപാടി? അഞ്ചു മണിക്ക് എണീച്ച്?
നിസ്കാരം കഴിഞ്ഞ് അ ചെല്ലി പറ്പറയുമ്പോ അഞ്ചര ആവുല്ലേ പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ കടി ചോറും
ഒക്കെ നേരത്തെണ്ടാക്കോ?
ആഹ് ഞാൻ മക്കള് സ്കൂ അംഗൽവാടിക്കക്ക
എ വീട്ടു പണെല്ലാം കൈയിക്ക അല്ലേ
ആഹ കയ്യോ പത്തന അമ്പ പത്തന അമ്പ കുളിയും കുളിയും തിരുമ്പലും കുളിയും കയിഞ്ഞു
ആ ആഹ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ പോയിക്കാനെ പിന്നെ എന്ത് ചെയ്യാ വേറെ എന്തെങ്കിലും ജോബുണ്ടോ
അന്ന വെർദെ ഈ ഫോണിനൊക്കെ തന്നെ കുച്ചച് ദിവസായിട്ട് അങ്ങനെ നേർത്തെ ഒരുങ്ങലില്ല പണിക്കാരരു വീട് പണി വീട് പണി ന്ന് പറഞ്ഞ അപ്പൊ പിന്നെ വല്ലാതങ്ങട്ട് എല്ലാ പണിയൊക്കെ കഴിയും
പണിക്കാറുണ്ടാവോ
ആഹ് പണിക്കാരന്ന് പറഞ്ഞാ നമ്മള് അടുക്കള ഇപ്പോപുതിയത് ഇണ്ടാക്കിയതാ പഴയ അടുക്കള പൊളിച്ചിട്ട് പുതിയതാക്കി അപ്പൊ അവര് ണ്ടവുമ്പോ പിന്നെ ആ ഫുഡ്‌ കൊടുക്കും പിന്നെ അപ്പം ഫോൺമൽ ഇരിക്കാൻ നേരെണ്ടാവൂല
അതെ അതെ അവരുണ്ടകും പിന്നെ അവര് കയറുന്നിടുത്തും വരുന്നിടുത്തും ഒക്കെ പൊടിയാക്കും അതാക്കും ഉ
ആഹ് അത ആക്കോറ രണ്ടും മൂന്നും വട്ടം തുടക്കലൊക്കെ വേണ്ടേ
ഉം ഇനി കുറച്ച ദിവസം അത് ഇങ്ങനെ തുടച്ചു തുടച്ചാവുമ്പോ അത് വൃത്തിയായി കിട്ടും
ആഹ പയതാല ഇന്നത്തോട് കൂടി ഏകദേശം നാളെയും കൂടി ഉണ്ടാവും കൊറച്ച
ആ ഇപ്പളേ അടുക്കളി കേയറാനല്ലേ പോ ലാവോ
കയറി കറി ഇപ്പ വയറിങ്ങിന്റെ പണിയാണ് ഇപ്പൊ പ്ലമ്പിങ്ങും വയറിങ്ങും ആട്ട മഴ മഴ കാരണം നമ്മള് നേരത്തെ കയറി കൂടി അടുക്കള തന്നെ ഇല്ല മഴ ഇങ്ങനെ കൊണ്ടിട്ടേ ചുമേ ഇ കൂടിയും ചെയ്ത് അപ്പൊ പിന്നെ അടുക്കളക്കന്നെ കേറി
അതെ അതെ ആ ആ വീട്ടില് എങ്ങനെ പറമ്പൊ ഒക്കെണ്ടോ
ഇല്ല ഇല്ല പറമ്പ് നാല് സെന്റ് സ്ഥലള്ളു അ
ഓ സ്ഥലം വളരെ കുറവാ എ ല്ലോ
കുറവാണ് അതില് വീട് അയിലൊരു കിണറ് പിന്നെ
രണ്ട് കാല് വെക്കൻ രണ്ട് സ്ഥലവും ഉണ്ടാവും അല്ലെ അത്ര ണ്ടാവും അതെ അതെ ആ ആ കൃഷിയൊന്നുഇല്ല
ർഷ് ട്ടി എന്നുല്ല തേങ്ങ ഒരു തേങ്ങുണ്ട് അഹ്മ ഐമന്ന് കിട്ടുമ്പ ഇ പിന്നെ വിടെ അടുത്തുള്ളോരൊക്കെ തരു അല്ലെങ്കി ങ്ങ കടേന്നെന്നെ വാങ്ങു
ആഹ് ആഹ് തേങ് കൊക്കെ നല്ല വെലയാന്നല്ലേ പ്പൊ
ആ നല്ലവെലെ നിങ്ങൾക്ക് അവിടെ എങ്ങനെ തേങ്ങ
അഹ് അത്യാവശ്യം കുറച്ച് നമ്മുക്ക് കറിക് ഉപയോഇക്കൻല്ല അങ്ങനെ ബുദ്ധിമുട്ടൂല അതിനുള്ള തേങ്ങണ്ട് പിന്നെ കൊറേ ന്ത് കൊറ ഏ പറമ്പ് ഇലിയതല്ല കൊറച്ച് നിലയുള്ളൂ എട്ട് സെന്റ് നിലയുള്ളു ഏ ഇതില് ആ ആഹ് അല്ല ആറി എഴുതെങ്ണ്ട് ഇതില് ഏ രണ്ട് തെങ് കഴിഞ്ഞ വർഷ ത് രണ്ടു വർഷം മുമ്പല്ലേ ഇടി വന്നേരം അയിൽ രണ്ടു തെങ്ങ് പോയി
കായിക് കായിക്ണതൊ കായ്ക്ണെന്നെയ്രുന്നു അഹ് ആണോ പൊ പച്ചന്നെ അത്തി കര്ഞ്ഞിട്ടുണ്ടാവ് ലെ
പറ്റ്ത് പൊ കത്തി കരിഞത് ങ്ങനെ മണ്ട അടക്ക ഇങ്ങോട്ട് കുറെ ദിവസം കഴിയുമ്പോ തേങ്ങി മണ്ടൊക്കെ വീമ്പോ നമ്മൾ അർണത് ഇടി വന്ന ഇത് വീണിട്ടുണ്ട് നമുക്ക് ആദ്യംൊന്നും മനസ്സിലായിട്ടില്ല ആദ്യം കണിട്ടില്ലൊന്നും മനസ്സിലായി ല്ല നല്ല ഇടിയായിനു
ആ
അപ്പൊ ആകട്ട പിന്നെ അത് മരം മുറിക്ക മരം വെ ട്ടുന്നേര കൊണ്ട് മരം ഹ് കട്ടയ്ത് താക്കി പിന്നെ അത് വെക്കാൻ പറ്റില്ലല്ലോ അതിനെ പൊട്ടി വികൂലേ അങ്ങനെത് കട്ടെയ്ത് മുറിച്ച് മാറ്റി അങ്ങട്ട് ആഒ വെറകാക്കി പൊ ആ അതിന് പിന്നെ ആ മരം വെട്ടി പി പിന്നെ തത് മരം പെട്ടാര്നെ വേറെ കൊണ്ടോന്ന്
ആഹ് നിക്ക്ന്നെ വറകടുപ് വറകിന്റെ അടുപ്പണോ അതോ ഗ്യാസോ ങ്ങനെ
ഗ്യാസ് ഉണ്ട് ഗ്യാസിന് ഇപ്പ നല്ല വെലയും പിന്നെ കിട്ടാനുള്ള ചാമുണ്ഡല ഓ ഒരു മാസത്തില് കൂടുതല അപ്പ വിറകടുപ്പും ഉപയോഗിക്കും ഗ്യാസും ആ അങ്ങനെ ചോറൊക്കെ ഒക്കെ വിറക് അടുപ്പിലാ
ഞാൻ എല്ലാം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാ പിന്നെ ഫുൾ അടുപ്പത്തിൽത്തന്നെ അതിന്റെടിയിക്ക് തീയൊക്കെ കെട്ട് കഴിഞ്ഞാൽ മാത്രേയുള്ളൂ ഗ്യാസിൽ പോവാ
ആ അപ്പൊ നിക്ക് അത്യാവശ്യം വേറെ
ആ വിറകൊക്കെ ഇണ്ട് വിറക് നമ്മൾ ഇവിടെത്തന്നെ അടുത്തിന്ന് കൊണ്ടവന്നു കൊണ്ടവന്നു തേങ്ങ് തെങ്ങിന്റെ ഓലയും മട്ടയ്യും അതൊക്കെ തന്നെ ഇവി ഇവിടെ അടുത്ത് ആ കൊണ്ടും അവിടെ അടുത്ത്ല്ല ഓര്
നിങ്ങളെ വീട് വലിയ കൊറെ ആൾക്കാരിണ്ട വീട്ടിൽ വീട്ടിൽ
ഇല്ലല്ല ഞാൻ ഉപ്പയും ഉമ്മയും ഞാനും മൂന്നും മക്കളും ഹസ്ബൻഡും
അത് ശരി ആ ആ എന്നാലും അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കണമല്ലോ
ഓ ഉണ്ടാക്കാണം ഇവിടെ നല്ല ഫുഡ്‌ത്തന്നെ മായി അടു അടു ചെപ്പം പോകൻ തന്ന ഞാൻ ഭയ പെട്ടെന്നൊക്കെ ഉണ്ടാക്കരാ
ആ അടുപ്പത്തിന്ന് പെട്ട പെട്ടെന്ന് ആകും ആവോയ്യ്
ഓ ആവോ തീ അങ്ങ് കത്തിക്കാഴിഞ്ഞാ പിന്നെ ദോശക്ക് കത്തിച്ച് കഴിഞ്ഞ പിന്നെ എല്ലാം
ആ ആ രണ്ടടുപ്പുണ്ടോ ആ അപ്പൊപ്പിന്നെ കൊഴപ്പില്ലല്ലോ ഇണ്ട പിന്നെ അതിനാടുത്ത് നിൽക്കുമ്പോ അതിന്റെ അടുത്ത് തന്നെ നിക്കണം അങ്ങോട്ട് എങ്ങോട്ടും മാറിക്കളിക്കാൻ കഴിയില്ല
ആ പിന്നെ മീനൊക്കെ മീനൊക്കെ തലേന്നന്നെ മുറിച്ച് വച്ച വെച്ചിട്ടുണ്ടെങ്കി ദോശ ചുടുമ്പോ തന്നെ മീൻ മീനല്ലൊക്കെ റെഡിയ ആക്കയാണ്ട് അതന്നെ ദോശ വാങ്ങിയോട് കൂടി അതാണ് എടുത്തിട്ടേക്കും പിന്നെ അപ്പ പിന്നെ ചോറും ഉപ്പരിക്കാനൊക്കെ വേഗം അരിഞ്ഞി അത് വെച്ചകൊടുക്കും കൊടുക്കും
ആ ആ
ഉം മീൻ വറുത്ത ആ ചോറ് വെന്ത് കഴിഞ്ഞ ഇങ്ങനെ മീൻ വറുക്കും വെക്കലും കഴിക്കും പിന്നെ അത് തൊടച്ചു
ഇനിയും ഗ്യാസിന് വില കൂടാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നെ
ആ ഇപ്പൊ തന്നെ ആയിരത്തി ആയിരത്തി പത്തിട്ടേക്കുന്ന് ആ പറ്റൂല ഇനി നമ്മളെ കൊണ്ടെന്നും കഴിയൂല താങ്ങാൻ കൂടുതലൊന്നും വാങ്ങി വാങ്ങാൻ
ഇല്ല പക്ഷെ നമുക്കത് പക്ഷെ നമ്മള് എത്ര പറഞ്ഞാലും നമുക്ക് ആ സാധനം ഇല്ലാണ്ട്
ഇല്ലാതെ ആ പെട്ടെന്ന് എന്തേലും ഫുഡുണ്ടെങ്കിലെ നമ്മൾ ഇവിടെ ഗ്യാസ്
ഇല്ല നമ്മളെ വീട്ടിലിപ്പോ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മളിപ്പോ ഇവിടുന്ന് പുറത്ത് പോയി ട്ട് വന്നാല് അ
ആ അപ്പഴൊക്കെ ഗ്യാസ് വേണം
ആ നമ്മള് ക്ഷീണൊക്കെ ആയിട്ടൊക്കെ വന്നേന നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റോ പെട്ടെന്ന്
മുട്ട പൊരിക്കുക അതൊക്കെ ആ പപ്പടം കാച്ചുക മക്കള് മക്കൾക്കൊക്കെ തണുപ്പ് അതിനൊക്കെ ഗ്യാസ് സുഖാണ് പെട്ടെന്ന് ചായ ഉണ്ടാക്കിയാലും
പിന്നെ രാവിലെ എണീച്ചപാട് ഞമ്മള് ചായ ആവില്ലെ ചായ ക്കൊക്കെ രാവിലെ തന്നെ
കറികളും കറി ആദ്യമേ ഉണ്ടാക്കും ദോശക്കുള്ള കറി പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ അടുപ്പേ തന്നെ കടലക്കറി ഉരുള ഉരുളം കിഴങ്ങ് കടലയോ അങ്ങനെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത് ആ അതിന്റെ ആയി മാത്രം അല്ലെ ആവശ്യം പറയും
ആ ആ അതൊക്കെ കുക്കറിൽ വേണ്ടിയതെല്ലാം ആ ആ
ഉം തന്നെയല്ലേ ഇത്
ആ ആ ആ ആ അല്ല കുക്കറിൽ ഇടുമ്പോ നമുക്ക് അത്ര ഗ്യാസ് പോവൂല
ക്കൂല കുക്കറി തന്നെ അതെ ആ ചെല് പ്പോ ഞാൻ ഒരു പയേ പഴേ കുക്കർ ഇണ്ട് അത് ചെല് പ്പം അടുപ്പെത്തും വെച്ച് കൊടുക്കും തീയ്ണ്ടായാല് അത് ഉം അടുപ്പൊഴിഞ്ഞ് പോകുമ്പോ കൊഴിഞ്ഞു പോവാനാ വേം കുക്കർമെ
അടുപ്പത്തില് ഫുഡിന് നല്ല വെറകടുപ്പിലെ ഫുഡിന് നല്ല ടേസ്റ്റ് ചാ
ആഹ് ടേസ്റ്റാണ്
ഉം പക്ഷേ ഇതെന്നാ ഇ ഇണ്ടാക്കാനും പിന്നെ ഒ ഇ ഇപ്പം ഗ്യാസിന്റെ വെല നോക്കാന്നെങ്കിവെറകിന് നല്ല വില കൂടിട്ടുണ്ട്
ആഹ് ആ ആ വടെ കൂടീട്ട് പിന്നെ നമ്മളവിടെ പൈസ ആ പൈസടും ഇവിടുന്ന് പൈസ കൊടു ത്ത് വാങ്ങലില്ല വെറകങ്ങനെ
ഓ എന്റെ ഉമ്മക്കേ ഇതിന്റെടക്ക് അയ്യായിരം രൂപന്റെ വെറകാ ഇതിനിടക്ക് ഇറക്കിയത്
അയ്യോ അതെന്താണ്ടാവ അയ്യായിരം രൂപ
ഒന്നുല്ല അതന്നെ ഉമ്മ പറ് ഉമ്മ ഈ ഈ മഴക്കാലം കയ്യാ ന്ന് വിചാരിച്ചിട്ടി വാങ്ങിയതാ അയായിരം രൂപ കൊടുത്തിട്ട്
ഉം ഉം ന്റെ വീട്ടിലന്നും പിന്നെ വെറെകൊ ഒന്നിനും പൈസ
ഒരു വണ്ടിക്കാരനെ വിളിച്ചതിൽ കൊണ്ടുവരുമ്പോക്ക് വെല അയ്യായിരം പക്ഷേ വറ
ആ വെറകൂല്ലല്ലേ അ എന്റെ മരത്തെ മര ത്തിന്റെ വർകോ അതോ
മര ഇങ്ങനെ കഷ്ണം പീസാ ക്കിയത്ണ്ടാവൂലേ എന്താ പറയാ അത് ആ അത് അത് വീട്ടിലില്ലതുണ്ടാവും പക്ഷേന്നാലും വിറക് തായിയിട്ട് വേണല്ലോ
ആ പിന്നെല്ല ഏഴ് തെങ്ങൊക്കെ ഉണ്ടെങ്കി നിങ്ങക്ക് ഓലയും മടലും തന്നെ ഉണ്ടാവുല്ലോ ഇഷ്ടംപോലെ കിട്ടുവല്ലോ ഇങ്ങനെ ചാടുമ്പോഴൊക്കെ വെട്ടിടു
അതെടുക്കലുണ്ട് അതെടുത്താലും വെർഗ് വേണം അതൊക്കെ ഇങ്ങനെ ഇ ഇതായി പോന്നല്ലേ ഇതാവുമ്പോ ഇങ്ങനെ നല്ല ല്ല് നിക്കൂലേ
ഇവിടെ നമ്മുക്ക് വെറും ചൈകിരി ഓലെം മടലും തന്നെ കേട്ടോ അതന്നെ കത്തിക്കണം ആ പിന്നെ അ നേരായപ്പ കൊല്ലികള് കിട്ടുമ്പോ
ആ ആഹ് ആ ആഹ് പക്ഷെ ഇനെ കൊണ്ടൊരു കാര്യുണ്ട് ഞാൻ മറ്റത് കത്തിക്കുന്ന പോലെയല്ല ഇതില്ലേ ഒന്ന് കത്തിക്കണേല്ലേ
ഉം അ കത്തും ചെവി നല്ല ചൂട് ആ ചേര് കത്തിയാ പല്ല്
നമ്മളിപ്പ മഴക്കാലൊക്കെ അയിക്കണല്ലേ മറ്റേ നമ്മള മട്ടലൊക്കെ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ അങ്ങട്ട് കത്തിന്ന് പെട്ടന്ന് അങ്ങട്ട് കത്തി കെടൂലേ ആ പക്ഷെ ഇ ഇതങ്ങട്ട് ആ ഇതങ്ങട്ട് അങ്ങനെ കെടൂല
ആ കൊല്ലി വറകിലെ നല്ല നല്ല ചൂട ഉ ആ കൊത്ത് നല്ല ചൂട ഉണ്ടാവുംല്ലോ ആ കിണല ഉണ്ടാവും ചിരട്ട ഇടങ്ങ ചിരട്ടത്തിക്ക ഓക്കൊ ആ ക്കട്ടന്ന